അ ഹലോ
ആഹ് പറഞ്ഞോ സുഖാണോ
ആ സുഖം തന്നെ ആ എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം എന്തോ ഇങ്ങനെ പോകുന്നു സുഖം
ആ എന്നോ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തോ
ആ ഫുഡൊക്കെ കഴിഞ്ഞു ഇന്നിവിടെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി
ആ
ഉം
വെജിറ്റബിൾ വെച്ചാ ഓ മറ്റേ എന്താ ഇത് ചിക്കൻ വച്ച
കുറച്ച് വെജിറ്റബിളും വെജിറ്റബിള് കുട്ടികളൊക്കെ കഴിക്കാൻ പാടാണ് അപ്പൊ കൂടുതലും ചി ക്കൻ ചേർത്ത് കൂടുതലും ചിക്കൻ ചേർത്ത് വെജിറ്റബിളേ കുട്ടികളൊക്കെ കഴിക്കാൻ പാടാ
ആ ഓക്കെ ആ ഞൻ ചോറാ
അതിന്റെ കൂടെ
ഉം ആ അതെങ്ങനെയ ഇതിനകത്ത് പുള്ളിച്ചെടു കോ
അല്ല അല്ല അല്ല അതാ ചിക്കൻ ഈ എല്ലില്ലാത്ത കഷ്ണമായിട്ട് വാങ്ങി വാങ്ങിച്ചിട്ട് അത് ചെറിയ പീസസ് ആക്കിട്ട് അതൊന്ന് കോൺ ഫ്ലോറിില് കോൺ ഫ്ലോർ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് ആ പിന്നെ അത് കുറച്ച് സോസൊക്കെ ഇട്ടിട്ട് ക്യാപ്സിക്കം കുറച്ച് ഉള്ളിയൊ ക്ക ഇട്ട് അങ്ങനെ റെഡി
ആ ആഹ് ആാ ഏ ഞാനത് കഴിക്കാറില്ല നെയ്യ് വക്കാനും അറിയത്തില്ല
ആണല്ലേ ആ പിന്നെ ഓ ഓ നോ ആ വെജിറ്റബിളെ കഴിക്കുയുള്ളൂ അങ്ങനെയാണാ
ഞാന് മീൻ കഴിക്കും ആ അല്ലാതെ വെജിറ്റബിളാണ് ഹസ്ബൻഡും ഇതൊന്നും കഴിക്കത്തില്ല പിന്നെ എന്റെ വീട്ടിൽ അവരൊക്കെ കഴിക്കും പക്ഷെ അവരൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഞാനിതൊന്നും അതൊന്നും കഴിക്കില്ല
ഓമ്
സാനങ്ങളൊന്നും ഉപയോഗിക്കില്ല ആ ഇല്ലില്ല ഇല്ലില്ലില്ല മീറ്റ് സാനങ്ങളൊന്നും ഒന്നും ഉപയോഗിക്കത്തില്ല അല്ലാതെ ഫിഷ് സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇഷ്ടമല്ല അതുകൊണ്ട് വെക്കാനും അറിയില്ല
ഓ ഓ ഇപ്പൊ മുട്ടയൊക്കെ കഴിക്കോ
ഇതെവേ മൊ മുട്ട ഞാനെ
ആ ആ
ഹസ്ബൻഡ് അതുവില്ല അവര് പൂജയ്ക്ക് പോന്നാ പൂജക്ക് ക്ക് പോകുന്നതായതുകൊണ്ട് അവരൊന്നും കഴിക്കില്ല അതൊന്നും
അപ്പൊ കുട്ടികളോ?
ഇല്ലാ മോളങ്ങ് അവള് അവളവിടെയാ എന്റെ വീട്ടിലാ അവള് കഴിക്കും അവളിതെല്ലാം കഴിച്ചോളും അവൾക്ക് ഇഷ്ടമാ അവൾ ടെ അമ്മ മേടിക്കാറുണ്ട്. അപ്പം പിന്നെ അവിടെ മൂന്ന് കുട്ടികളുണ്ട് അവരെല്ലാരും കഴിക്ക് ച്ചോളും നമ്മളിതിന് പോകാറില്ലാത്ത് ത്തോണ്ട് കഴിക്കാത്തകൊണ്ട് നമ്മളിത് ഒണ്ടാക്കാനും നിക്ക് ക്കാറില്ല ഉം ബിരിയാണി വെക്കും ഞാന് അത് പക്ഷേ വെജിറ്റബിൾ ബിരിയാണിയാണന്നേ ഒള്ളൂ
ഓ ഓ ഓ വെജിറ്റബിൾ എന്താ കറി എന്താ വെക്ക അപ്പൊ വെജിറ്റബിൾ ആകുമ്പോ
സലാഡ് സലാഡും പപ്പടവും
ഓ ഓ ഓ അത് മാത്രായി വെജിറ്റബിള ഒക്കെ ഇട്ടിട്ട് വെക്കും അല്ലേ
വെജിറ്റബിളും അത് വെജിറ്റബിൾന്ന് പറഞ്ഞ ക്യാരറ്റ് നമ്മുടെ ബീൻസ് ആ ഉള്ളി ഏ പൈനാപ്പിള് പിന്നെ അണ്ടിപ്പരി പ്പും മുന്തിരിങ്ങായും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കൂടെ എല്ലാം കൂടെ വറത്തുകോരിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കത് അല്ലാതെ മറ്റുള്ളതന്ന് വേ ക്കാനറിയില്ല എനിക്ക്
ഓ ഓ അപ്പൊ പച്ചക്കറി വെജിറ്റബിൾ ഒക്കെ നല്ലതായിട്ട് ഉണ്ടാക്കും അല്ലേ
ആ അത്ണ്ടാക്കും വെജിറ്റബിൾ അങ്ങനെ അങ്ങനെ വെക്കാൻ അറിയില്ലായിരുന്നു ഇപ്പം ഞാനിപ്പ തന്നെ വീട്ടിൽ ഇപ്പ രണ്ടു വർഷയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ആയത് കൊണ്ട് ഞാൻ വെക്കാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് മറ്റേ ഞാനീ ഹോസ്റ്റലിൽ നിക്കുയിരുന്നു ണ്ട് എനക്ക്ങ്ങനെ അത്ര അറിയില്ലായിരുന്നു വെക്കാനായിട്ട്
ആ ഓ ഓ അപ്പൊ കല്യാണത്തിന് ശേഷം പഠിച്ചതാണ്
അതെ അതെ അതെ ആണാണ് അല്ലാതെ എനിക്ക അറിയില്ലായിരുന്നു അതൊക്കെ ഇല്ലല്ല ഞാനാ ജോലിയായിരുന്ന എനിക്ക് ജോലി ആയതുകൊണ്ട് ഞാൻ ഹോസ് ല്ലായിരുന്നു നൽക്കുന്നത്
ഓ ഓ വർക്ക് ചെയ്യുവായി ന്നല്ലേ ആ എന്തോന്ന് വ ക്കെയായിരുന്നു
സായ്ര്ന്നേ തൃശ്ശൂര് ഡൽഹിയിലായിരുന്നു ആദ്യം പിന്നെ അവിടെ നിങ്ങി പോകുന്ന നാ പോന്നു അമ്മയ്ക്കൊരു ക്യാൻസർ ഉണ്ടായിരുന്നു അതിന്റെ ഓപ്പറേഷന ഒക്കെവേണമായിരുന്നു അപ്പ അതുകൊണ്ട് പിന്നെ ഇങ്ങ പോകുന്നു ഇവിടെ വന്ന് എറണാകുളത്തും തൃശ്രുരുമായിട്ട് ജോലി ചെയ്യുമായിരുന്നു
ഓ ഓ ഇപ്പ എന്താ ഇപ്പ എന്താ പോവാത്തെ
ആ അപ്പൊ പോണില്ല പോകണ്ടന്ന് പറഞ്ഞു ഹസ്ബൻഡ അതുകൊണ്ട് പോകുന്നില്ല വീട്ടിലിരിക്കയാണ് അപ്പം വീട്ടില് കൊർച്ച് പച്ചക്കറി കാര്യങ്ങളായിട്ട് ഇങ്ങനെ കൃഷി കൃഷിയൊക്കെ ഇങ്ങനെ ആ കൊറെ ആ ചെടികള് ഉണ്ട അത് ഇങ്ങനെ പിന്നെ സോഷ്യൽ മീഡെയിലിങ്ങനെ എന്തെലൊക്കെ ചെയ്തിരിക്ക ഇതൊക്കെ തന്നെ ഇപ്പൊ വീട്ടിലിരുന്ന് പണി
ആ ആ ആ
കൃഷിയൊക്കെ ഇണ്ടൊ വീട്ട്ല്
നമ്മക്ക് ഇവിടെ കൃഷിയ്യാനുള്ള സ്ഥലവില്യാ വീട്ടില് ആ എല്ലാം പുറത്ത് ന്ന് വാങ്ങണം ഒന്നും കൃഷിയ്യാള്ള സ്ഥലം ഇല്ല ആകെ ഒരു കറിവേ പ്പിലയുണ്ട് പിന്നെ എന്താ ഉ സത്യം പറഞ്ഞാ അത് മാത്രെ ഒള്ളൂ
ആഹ് ഹാ ഹാ
പിന്നെ ഒരു ഒര് ഒര ഒരന്തോ പച്ചമുളകിന്റെന്തോ അങ്ങനെ ഒരണ്ണണ്ട്
ഏ ഏ ആ അ ആ കാന്താരിയായിരിക്കും
ആ അങ്ങനെ അ അ അ അത്രെഒള്ളൂ വേറൊരു മരങ്ങളോലുല്ല
ഇല്ലാലെ ആ ചെടികളും ഇല്ലെ
ആ ചെടികളുണ്ട് അത് ചട്ടീലാഫുള്ള് വെച്ചേക്കുന്നെ ചെടിച്ചട്ടീല് അല്ലാതെ താഴെ നടാൻ ഫുള്ള് ഇൻ്റർ ലൊക്കാ അപ്പൊ തറയില് ഒ ന്നും നട
ആ ഹാ ഹാ ഹാ മെഹച്ച് ഏ ചട്ടീല് പെയി ഇങ്ങനെ കൊർച്ച് പയറും അങ്ങനൊള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നട്ടാല്
അത് നമ്മളീ പടത്തി വിടാനൊക്കാ നമ്മക്ക് സ്ഥലം വേണ്ടേ പിന്നെ അത് കെട്ടാ ഊന്ന് കൊടു ക്കണം
ആ അല്ല നമ്മളല്ലാണ്ടെ ഇത് ചെയ്ത് കയറ് കെ ട്ടിയങ്ങ് കൊടുത്താലും മതി ഇങ്ങനെ വലപോലൊരു സാധനം നമ്മളീ കെണറേല് ഇടുന്ന വലയുണ്ടല്ലോ ഇപ്പൊ എല്ലാരും അതാ ചെയ്യുന്നത് വലയങ്ങ് വിരിച്ചിട്ട് ഓടും ക്കെ ചെയ്ന്നേ അതിലേട് പടന്ന് അങ്ങ് കോറി കോളത്
ആ ആ എങ്ങനെ നിങ്ങളഅവിടെ ചട്ടിയിൽ തന്നെയാണോ
ഇല്ല ഇല്ല ഞാനും നിലത്ത് സ്ഥലം ഇച്ചിരി ഉള്ളു എങ്കിലും നിലത്ത് ഇത് ചെയ്ത് ടാ പയർ ഓകെ നടിരികുന്നത് ചെടി എല്ലാം ചേട്ടൻ ട്ടീല് തന്നെ വേറെ വഴുതന പടവലം മത്ത എല്ലാം ഇപ്പോ വെളിയില് ഇങ്ങനെ മണ്ണിന തന്നാന്ന
എന്റെ വീട്ടില് അത്യാവശ്യ കൃഷി ഒക്കെയുണ്ട് എന്റെ വിട്ടില്
ആ
ആ അത്യാവശ്യം ചേനയുണ്ട് ചേമ്പ്ണ്ട് മുളക്ക് ഉണ്ട് പിന്നെ കറിവേപ്പില തന്നെ ഒരു പാ ഒരു പാടുണ്ട് പിന്നെ ചെടികൾ ഒരുപാടുണ്ട് പിന്നെ ചിമ ചക്ക ഉണ്ട് പ്ലാലാവ് ഉണ്ട് മാവ് ഉണ് ണ്ട് അവിടെ എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ നമ്മക്ക് സ്ഥലത്തിന്റെ പ്രശ്നേം പിന്ന കുറച്ച് റോഡ് സെസ് അങ്ങനെ ഒന്ന് നടന്ന് ഒന്ന് എരിയ അല്ല ഇവിടെ ഫുൾ അങ്ങനെയാണ്
ആ ഹ ഹ അപ്പം വിട്ടിന്ന് എല്ലാം കൊണ്ട് വരും ഇതല്ലേ അവിടെ ഉണ്ടാകുമ്പോം
ആ എന്റെ വിട്ടിന്ന് ഞാൻ പോയിട്ട് അവിടെ നിന്നിട്ട്ക്കെ വരുമ്പോ എല്ലാം കൊണ്ട് വരും
കൊണ്ട് വരും ആ
കോലും വേളിയ്ന്ന് പൈസ കൊട് വാങ്ങിയാണ് ചെയുന്ന ആ ആ പക്ഷേ എൻ്റെ എന്റെ അ ഇവിടെയാണെങ്കില് ചക്കയൊക്കെ നമ്മുക്ക് വെറു വേ വേണ്ടതെ കളഞ്ഞേക്കുവാണ് ആർക്കും വേണ്ടാ അതാ എല്ലാം ഇങ്ങനെ ഒരുപാട് കിട്ട കിട്ടുന്ന സ്ഥലാണ് നമ്മളെ സ്ഥലം ഉം
ആഹ് എന്റെ വീട്ടിലെല്ലാം ഒണ്ട് ഇവിടെ പക്ഷെ അങ്ങനെ ഇല്ല ചെടി പച്ചക്ക കറികള് ഒന്നോ രണ്ടോ മൂന്നോ നല്ല പച്ചക്കറികളൊക്കെ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ല പയറ് നട്ടിട്ട് ണ്ട് വഴുതന നട്ടിട്ടുണ്ട് തക്കാളി ഉണ്ട് ആ പടവലം ഉണ്ട ണ്ട് അതേല് രണ്ട് കായൊണ്ട്
ആ ആ പക്ഷേ ഓ ഈ തക്കാളിയൊ ക്കെ നമ്മക്ക് പടത്തി ഒന്നും വിടണ്ട
വേണ്ട വേണ്ട ചെടി ചട്ടിക്കകത്ത് വെച്ചാ മതി ചട്ടിയില് ആ അത് നമ്മള് ഈ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുൻപ് നമ്മള് തക്കാളിയുടെ ആ അരി എടുത്തിട്ട് പാകിയാ മതി അതെ ചകിരി ചോറിന് ചകി ടെ ഇതുണ്ടല്ലോ അതിനകത്ത് പാകുവാണേ പെട്ടെന്നാരിക്കും ഇത് കിളിച്ചു വരണത്
ആ ആ
പ ത്തിലോട്ട് തന്നെ അങ്ങ് ഇത് ചെയ്ത് വളം ഇട്ട്ങ്ങ് ഇത് ചെയ്ത്ങ് വ വച്ചാ മതി നമുക്ക് വേറെ താഴെ വെക്കേണ്ട കാര്യ ഒന്നും ഇല്ല ചട്ടിക്കകത്ത് തന്നെ അങ്ങ് ഒണ്ടാവും ഉം വളം ഇട്ടാല് അതുപോലെ തന്നെ വെ
വേറെ ഈ ചട്ടില് വെക്കുന്നത് മാത്ര ത്ര ഏതൊക്കെ?
ഈ മൊളക് ചട്ടിയില് നടാം അതൊക്കെ വെറുതെ ഇങ്ങനെ നിന്ന് ഒണ്ടാകണതല്ലേ പിന്നെ അതുപോലെ ഇതും ഉണ്ടാ ടാം നമ്മുടെ ഈ എന്ത് വഴുതന ആന്നേലും ആ വഴുതനയാണ് ചെറിയ വഴുതനം ആണെങ്കില് ഒരുമാതിരി വലിയ ചട്ടിയിൽ നടുക വേര് ഭയങ്കരമായിട്ടും പോകുന്ന ഈ വഴു തനങ്ങേടൊക്കെ
ആ അപ്പൊ അതൊക്കെ ചട്ടി ല് മാത്രം നടാല്ലേ
ക്കാളി നടാം തക്കാളിക്ക് വല്യ വേരും കാര്യ കാര്യങ്ങൾ ഒന്നുംല്ലാത്തോണ്ട് അതൊക്കെ നട്ട് വിടാം.
അതെങ്ങനെ ഒരു പ്രാവശ്യം കായ്ക്കയോ അതോ ഫുള്ള് ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കോ പിന്നെ
പ്പെ ചെലത് ഉണ്ടാവത്തള്ളു ചെലത് നല്ലോണം ന്നം തക്കാളിയിണ്ടാവും. ചെലത് ഒരു പ്രാവശ്യം കായിച്ചിട്ട് ചെലപ്പോ അങ്ങ് ഒണ ങ്ങി യിതായിപ്പോവും. ചെലത് പിന്നെയും അത് ഉണ്ടായിനി പൂക്കും പിന്നെ
ആ ആ എന്റെ വീട്ടില്ങ്ങനെ ത ക്കാളി ഉണ്ടായപ്പോ ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് ആ ചെടി അങ്ങ് പോയായി
ആ ആ പിന്നെ അത് ഉണ്ടാവില്ല അതേ ചെലതാണങ്കി നെറച്ച് ഉണ്ടായി നിൽക്കുന്ന കാണാ ആ പയറ് അങ്ങനെള്ള സംഭവങ്ങൾ ഒന്നും നടാൻ പറ്റത്തില്ല ചട്ടിക്കകത്ത്.
ആ ആ പിന്നെ എന്റെ വീട്ടില് കോവലക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ പടത്തിയിടും ഒരുപാട് പടന്നുപോവുന്ന സംഭവങ്ങളല്ലേ
ആ ആ കോവക്ക നല്ലതാ വീടുകളിൽ ഉണ്ടാവുണെങ്കിൽ ചെറിയ പിഞ്ച് ങ്ങാ തോരൻ വെക്കാൻ നല്ലതാ അതും
ആ ആ ഓ ഓ ആ ഇതൊക്കെ ഇതൊക്കെ അറിയാം പക്ഷേ ഇവിടെ ഒന്നും കൃഷി ചെയ്യിണില്ലന്നേ ഉള്ളൂ അവിടെ എല്ലാ ഒണ്ട്.
ആ ആ
ഉം സ്ഥലത്തിന്റെ പ്രശ്നോണ് മെയിന് ആയിറ്റൊള്ളത്.
ആഹ്
ഉം
ഞങ്ങക്ക് കൊറച്ച് സ്ഥലമേ ഒള്ളൂ എങ്കിലും അതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നട്ടു പോക് പോകുന്നു ഞാന് വീട്ടില് വെറുതെ ഇരിക്കല്ലേന്നോർത്തിട്ട്.
ഓ ഓ
എന്നാ ശരി ഞാൻ വിളിക്കാട്ടോ.
ഓ ശരിയെന്നാ